ആ കേൾക്കാവോ ആഹ് കേൾക്കാം പറഞ്ഞോ പിന്നേ എന്തൊക്കെണ്ട് എന്താ ഷുഖാന്നു.
ഓ സുഖം തന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഏഹ് കേട്ടില്ല.
ഏഹ് കേട്ടില്ല തല വേദനാവ്ണ്ട് പറയ ഞാനെയ് ഈ ഫോണ് ഇങ്ങനെ വിള്ച്ചിട്ടാക്കാരം ന്നറിയെ.
ഓഹ് പനിയാണ്.
പണിയാണല്ലേ ആഹ് മാറിയില്ലേ ആഹ് രക് മോ ചെറിയ മോൻക്കൊക്കെ പനിയാണ്.
ആ ഇപ്പൊ എല്ലായിട്
ആ ഇപ്പൊ എല്ലായിട്ത്തും പനിയാണ്
ഉ കൊച്ചുങ്ങക്കും പനിയാ വല്യോൽക്കും പനിയാ എന്റെ വീട്ടില് അച്ഛനും ഇങ്ങനെ പ
വീട്ടിലച്ചനും ഇങ്ങനെ പനിയായി മേടിക്കാതിതിരുന്നു ഹോമിയോ മേടിച്ചു കഴിച്ചു ആ ഇതായിട്ടെ നിമോണിയയുടെ സ്റ്റാനിങ് ആണെന്ന് പറഞ്ഞു അ ആ
എന്നിട്ടെ കഴിക്കാത്തുല്ല പനി വന്നാ പിന്നെ ഒന്നും തിന്നത്തുല്ല ആ അതന്നെ പ അവു ഒന്നും തിന്നാൻ വെയ്ക്കൂല
തിന്നാന്തോന്നത്തില്ല ന്നാലും നമ്മളിങ്ങനെ പറയും കഴിക് കഴിക്ന്നെ അവർക്ക് പറ്റത്തില്ലാ
ആഹ്
കഴിക്കാതിരിക്കുമ്പഴേ അസുഖം കൂടത്തല്ലേ ഉള്ളൂ ആ അതുകൊണ്ടൊന്നും തിന്നത്തി
അതുകൊണ്ട് ഒന്നും തിന്നുന്നില്ല അമ്മ അവിടെ ഭയങ്കര വഴക് ആ അയിശരി
കഴിക്കാതിരുന്നാ പുതിയ അസുഖം അടുത്ത അസുഖായില്ലേ ഇപ്പം അങ്ങനെ ഇന്ന് പോയി ബ്ലഡോക്കെ ക്കെ പരി പരിശോധിച്ച് കുറവൊണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ചയായി പനി വന്നിട്ട് ലൊ ല്ല ഹോമിയോ കഴിക്കുമ്പോഴേ അത് കൊറയുന്നില്ല ഹോമിയോ കൊറച്ച് സമയം എടുക്കും കൊ റയാൻ
സമയമെടുക്കും കുറയാൻ ആ അതല്ലെ അങ്ങനെ വെച്ചോണ്ടിരുന്നെ വെച്ചോണ്ടിരുന്നെ ഇപ്പം നി മോണിയ പോലെ ആയീന്നു പറഞ്ഞു ആ അതു ശരി
ആ ഉം അതാണ് കൊച്ചുങ്ങക്കും പനി വരുന്നതെ സൂക്ഷിക്കണം മരുന്നെ മേടിക്കണം നമ്മള് പണ്ടായിരുന്നെങ്കിൽ നമ്മള് വല്ല കഷായോ ആവിയൊക്കെ പിടിക്കുമ്പോ അതങ്ങെ കൊറേം
പിടിക്കുംമ്പം അതങ്ങു കൊറഞ്ഞേനേം പഷ്ഷേ ഇപ്പ കൊറയത്തില്ല പ്പ വറിയുലെ പ്പൊ മര്ന്ന് ഡോക്ട
ആ ഡോക്ടറെ കാണി ദാ അവര് നല്ല രീതിെയെല്ലാം പരിശോധിച്ച് ബ്ലഡോക്കെ ചെക്കു ചെയ്തു മരുന്ന് കഴിച്ചെങ്കിലെ പറ്റും അല്ലെ നമ്മള് പോയി പാരസെറ്റാമോളോ എന്തെങ്കിലുക്കെ വേടിക്കും അതൊന്നും കഴിച്ചിട്ടൊന്നും ഒരു കൊറവും കാണത്തില്ല
അയി കൊറവും കാണത്തില്ല ആ അതന്നെ
എത്ത പ്പോം ഇപ്പ എല്ലായിടത്തും പനി ഇത് തന്നെ എന്തോരം പനികളാ പുതിയത് ഡെങ്കിപ്പനി
ഡെങ്കിപ്പനി മൊത്തം കൊതുകും അത് കൊതുകുണ്ട് ടാൻ നാലു പുറം വെള്ളേകൊണ്ട് കെട്ടി നിന്നിട്ടാണ്
ആ ഇവട് ഇവിടെ ഞങ്ങളെ തൊട്ടടുത്ത് കനാലാ അപ്പൊ അവിടെ ഇങ്ങന വെള്ളം കുറച്ചെ കെട്ടി നിപ്പോണ്ട് അപ്പൊ വൈകുന്നേരം ആവുമ്പം കൊതു
കൊതുകെല്ലാം കൂടി കേറിവരും ആ അഹ് ശെരി കനാലില്ലെങ്കിൽ കണക്കായി
ഉം അവിടെ ഇല്ല എന്തോ മറ്റേത് കനാല് വൃത്തിയാക്കുവാരുന്നു
വൃത്തിയാക്കുവാരുന്നു ഈ വർഷമ്മാ വർഷേ ആ ആ
മഴ സമയമൊക്കെയാ പക്ഷെ ഈവട്ടം വന്നില്ലവരെ അതുകൊണ്ട് ഈ വെള്ളെല്ലാം കൂടെ തോണ്ടെ അവി ഇടെ സ്ഥലത്ത് കെട്ടിക്കുന്നു
ആ അപ്പ എന്തായാലും വൃത്തിയാക്കഞ്ഞാളാവല്ലേ
ആ പ്രത്യേക വരണ്ടെ ഈ വട്ടം വന്നില്ല അതുകൊണ്ട് മൊത്തത്തി ഇല്ല മറ്റേ മരങ്ങളൊക്കെ കേറി കേറിയും പോച്ചേ കേറി വെള്ളവും കെട്ടിനിയ്ക്കുന്ന വൃത്തിയാക്കിട്ടില്ല അതുകൊണ്ടെ വൈകുന്നേരം ആവുമ്പോ കൊതുവൊക്കെ കേറി വരും
നിങ്ങളടുത്ത് പൊഴേക്കൊണ്ടോ
ഓയ്‌ ഏയ്‌ ഇല്ല ഇവിടുന്നെ കൊറച്ചെ താഴോട്ട് വയലൊക്കെയുണ്ട് ഉം നമ്മടെ എന്റെ വീട്ടിലുംഅതു പോലെതന്നെ ആ അത്യാവശ്യം റ്റ മ അങ്ങനുള്ള സ്ഥലാ വലിയ കുന്നും മലയൊന്നും അല്ല നമ്മളി ച്ചിരി ഇങ്ങോട്ട് കേറി ഉം കൊഴപ്പല്ല ച് പൊക്കത്തുള്ള പ്രദേശം അത്രേ ഉള്ളു
ആ അയിശരി അങ്ങനില്ലല്ലേ
അവിടോ
അല്ല ഇവിടെ നെരന്ന പ്രദേശാണ് പാറൊക്കെയാണ് ആഹ് വെള്ളം കേറും
ആഹ് നമുക്ക്തിനെ വ
നമുക്ക് വെള്ളഒന്നും അങ്ങനെ കേറത്തില്ല അതുകൊണ്ട് കൊഴപ്പില്ല ഇവിടെ ഒരു മഴ പെയ്താ നാാലുപറം വെള്ളക്കാരോ
ആഹ് നമുക്ക് നക്ക് വെം കേറും ഇവിടെ ഇങ്ങനെ കനാലിൽന്നുക കൊണ്ട് അതിനകത്തൊട്ട് അങ്ങ് പോകും അതുകൊണ്ട് വെള്ളമ ഒന്നും കേറത്തില്ല
വെള്ള ആ അത് ശരി
ആ
ആഹ് ചില സ്ഥലത്തൊക്കെ വെള്ളം കീറുന്നന്ന് പറയാം പി വേന വേനക്കാലയ ഉുള്ളിയും വെള്ളം ഉണ്ടാവില്ല
ആഹ് മഴ പെയ്യ
ആഹ് മഴ പെയ്താലും കുഴപ്പ പെയ്തില്ലെലും കുഴപ്പ പെയ്താ മൊത്തം വെള്ളം പ്പൊക്കെ അത്ന്ന് പറഞ്ഞു വരും പേതില്ലെങ്കിൽ വെള്ളവും കാണില്ല
ആഹ് ഉം ഇവിടെ ഇന്നൊരു അമ്പലത്തിൽ ഉത്സവം അപ്പൊ എല്ലാരും അതിന്റെ ഇതിൽ നക്കുന്നു
ആഹ ശരി ഉത്സവക്ക കഴിയേണ്ട സമയ പക്ഷ അമ്പലത്തിീ ഇപ്പഴും ഉണ്ട് മാർച്ച് ഏപ്രില ഒക്കെ ആുമ്പോ ഉത്സവം എല്ലാം കഴിഞ്ഞി
ഇവിടെ ഇവിടെ ഇന്നൊ ഒരു ഉത്സവംുണ്ട് അങ്ങനെ പിള്ളരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കുന്നു
പോയേക്കുന്നു റോഡിലെല്ലാ ആൾക്കാരും ബഹളവും ആഹ റോടിിന്റെ ഒക്കെ എത്താ കറല്ലേ വീട് ഓ റോഡിന്റെ അടുത്താ അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ പ്ലോട്ടും ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ പോകുന്ന കാണാം ആ അ ശരി വൈകുന്നേരം പോണം ഇപ്പൊ ഗാനമേള എങ്ങുണ്ട് അഞ്ചു മണിക്കക്ക്ങ്ങണ്ട്
ആ ഇന്നലെ
ആ ഇന്നലെ ഉണ്ടായിരുന്നു ചോറ് അന്നാനം ഒരു ദിവസുള്ള പിന്നെ രാവിലെ പൊങ്കാല ഉണ്ടായിരുന്നു
ആ ഇനി വൈകുന്നേരം ഫ്ലോട്ട്
നേരം ഫ്ലോട്ടും പാട്ടും വെളവും അതൊക്കെ തന്നെ അപ്പൊ അത് കാണാൻ പോ ആ നിങ്ങ അങ്ങനെ ഉത്സവം ഒന്നും അങ്ങനെ കൊള്ളത്തില്ലല്ലേ ഉത്സവം ഞങ്ങൾക്ക് കുറച്ച്
ഏ
വലിയ ഞങ്ങളമായിട്ട് വല്യ അമ്പലങ്ങളുണ്ട് ഞങ്ങള എവിടെ
ആഹ
എവിടന്ന് കാണാം കേൾക്കും ആ ഇവിടെയും പാ അമ്പലത്തി വായനൊക്കെ വായിക്കണം
ഉ അങ്ങനെ നിക്കുന്നു ഉ പിന്നെ
അപ്പൊ നിങ്ങള്ൾ ഉച്ചക്ക് പോയി ഇന്ന് പോയിട്ടുണ്ടാവലേക്കാരല്ലേ
ഇല്ല ഇന്ന് ഇന്ന് ഉച്ചക്ക് ഇല്ല ഇന്നലെ ആായിരുന്നു ഉച്ചക്ക് കഴിക്കാ ഇന്നിനി ഒന്നും ഇല്ല ഇന്നിനി വൈകിട്ട്
ക പരിപാടിക ഗാനമേള എപ്പഴ രാത്രിയക്കാലല്ലേ
ഓ രാത്രിയില എട്ട് മണിക്കെന്നാ പറഞ്ഞത് എട്ട് മണിക്കൊന്നും നടക്കത്തില്ല
ആഹ എന്തായാലും വരുമ്പം പത്ത് മണി ആവും ആ അവര് കഴിച്ചിട്ടല്ലേ പോരുള്ളൂ
ഓഹ് വെല്ല കുഞ്ഞിനെയും കൊണ്ട് വന്ന പാട അവർക്കില്ലവ ശബ്ദം ഒന്നും അധികം കേട്ടൂടല്ല അവൻ കരയും അതുകൊണ്ട് ഇവിടെ ഇന്ന് റോഡിൽ ഇന്ന് കണ്ടിട്ടങ്ങ് പോരും
ഇങ്ങ് പോരും ചെലപ്പം ആ കുഞ്ഞിന് എത്രെ പ്രായം,?
മൂന്ന് മാസംയായതേ ഒള്ളൂ അപ്പൊ അവർക്ക് ശബ്തോന്നും അധികം കേക്കാ ഒക്കത്തില്ലല്ലോ അവനാണെങ്കി അത് പേടിയാ ഓഹ് തൊണ്ണൂറ് കഴിഞ്ഞതേ ഒള്ളൂ അതുകൊണ്ട-
ഒള്ളൂ അതുകൊണ്ട്-
ഇപ്പ ഇങ്ങോട്ട് വന്നതേ ഒള്ളു ചേട്ടന്റെ ഹസ്ബൻറിന്റെ വീട്ടിലോട്ട് വന്നതേ-
വന്നതേയുള്ളു ഒരാഴ്ചയതേയുള്ളൂ എത്ര കുട്ടികളാ ഒന്നാമത്തെ കുഞ്ഞ് ഒരുകുഞ്ഞേയുള്ളു ഏ ഒരു കുഞ്ഞേയുള്ളൂയില്ലേ കല്യാണ- കഴിഞ്ഞിട്ട് ഇപ്പൊ ഏത്ര വർഷായി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആഹ് അത് ശെരി പ്പൊ ആള് ചെറ്താണ് ആഹ് ചെറുതാണ് ആ അത് ശരി ഹ് ഹ് അപ്പൊ അ പക്ഷെ അതിന്റെ ഇതുണ്ട്- അപ്പൊ പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പോയ്കൂടെ
ആ ജോലിക്ക് പൊക്കോണ്ടിരുന്നെയിരുന്നു ബാങ്കിൽ പോക്കോണ്ടിരുന്ന അപ്പൊ കുഞ്ഞായപ്പ പിന്നെ - ന്നെ ഞാനങ് നിർത്തി അത് കൊറ്ച്ച് ദൂരവാ അപ്പൊ വണ്ടിയിലേ യാത്രയ്യാൻ പാടായോണ്ട് ഞാനാ നിർത്തി ഇനിയിപ്പ എന്തായലും പി എസ് സി പഠിക്കാനങ്ങാനും പോണം
ആഹ് ഇനി ജോലി നോക്കണം ഇഞ്പ്പ കുഞ്ഞ് വലുതായിട്ട് ജോലി നോക്കിയാ പി എസ് സി നോക്കിയാ മതി ആഹ് അതാ നോക്കുന്നെ ഇനി പി എസ് സി നോക്കു ഓൺലൈനായിട്ട് എട്ത്തിട്ടെ ആഹ് ആഹ് ആഹ്
ഞാൻ പോയി പഠിക്കാ സമയവുമ്പോ പോയി പഠിക്കാന്ന് വിചാരിച്ചു അതുവരെ കിട്ടിയില്ലെങ്കിൽ ഉം ഇപ്പോഴല്ല നമ്മക് ഇനി ഇരുപത്തെട്ടിലൊക്കെ-
ആഹ് ഏൽ പി യൂപി പരീക്ഷൊക്കെ വരുന്ന ടീച്ചറിന്റെ ആഹ് ആഹ് അപ്പ അത്- അതെ എഴുതണം അപ്പൊ അതിന് ഇപ്പോഴേ പഠിക്കണം ഇപ്പൊ പഠിച്ചാലന്നെ മണ്ടേ കെറൊള്ളൂ
ഇപ്പഴേ പഠിച്ചെങ്കിലെ അന്നത്തേക്ക് എന്തേങ്കിലാവു ഇഷ്ടംപോല പഠി-
ആഹ്
ഇപ്പ പഠിച്ചവർക്ക് ഫസ്റ്റ്റാങ്ക് വേടിച്ചവർക്ക് തന്നെ ജോലി കിട്ട്ന്നില്ല പിന്നെ നമ്മുക്ക് എന്തങ്കിലും ലക്കിന് കിട്ടാണെങ്കി
ആ അല്ല ഇപ്പ ഭാഗ്യുണ്ടെങ്കി കിട്ടും
പറയാ ഒക്കെത്തില്ല പെട്ടന്ന് വീഴും ചെലർക്ക് കുറേ നാള് കഴിഞ്ഞെ വീഴ ത്തോള് പറയാം പറ്റത്തില്ല എങ്ങനാന്ന് അതുകൊണ്ട്
ങ്ങെനെ നിക്ക്ന്ന് ആ
ഞ് അതിന് പോണം ജോലിക്ക് പോകുന്നുണ്ടോ അവിടെ
ഇല്ല്യ ഇല്ല്യ പോണില്ല ന്നെ നോക്കുന്നുണ്ടോ ജോലിടെ ടൈമ് കഴിഞ്ക്ക്ണ് ഓ ഇനി വീട്ടി തന്നെ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കും ആഹ് ആഹ് ആ അതിൻക്കല്ല ആഗ്രഹ ണ്ടായിനി പോകാന് അന്ന് ഇവട്ന്ന് ഹസ്ബന്റ് പറഞ്ഞയ്ച്ചില്ല
ആഹ് അത് ശരി ചെലര് പറയും പ്പ പിന്നെ പോവാം കുഞ്ഞുങ്ങളൊക്കായിക്കഴിഞ്ഞാ പിന്നെ പൂവാനും പാടാ
ആഹ് അ ഇനിയിപ്പോ ഇനിയിപ്പോ പോയിട്ടും കാര്യല്ലല്ലോ ങാ ഇനി പോയാലും പാടായിരിക്കും ആഹ് നി മക്കള് പട് പഠിച്ച് വലുതാ ആ അത് തന്നെ
ആ എനിക്ക് പിന്നെ സമയം ഉള്ളോണ്ട് ഞാൻ പോകുന്നു
ആഹ് ഇങ്ങള് പിന്നെ ചെറ്തല്ലേ ആണ്ട് പോവാ ധൈര്യായിട്ട് പോയ്ക്കോളി.
ആ പോയിട്ട് എങ്ങനെങ്കിലും ഒപ്പിച്ചെടുക്കണം ജോലി അല്ലെങ്കി ഇനിയങ്ങോട്ട് ജീവിക്കണമെങ്കിൽ
ആ ഞമ്മക്ക് ഞമ്മളെ കയ്യിൽ കാശ് നമ്മക്ക് നമ്മള് അധ്വാനിച്ച് ഇണ്ടാക്കിയ
ആ അതാവ്മ്പ നമ്മക്ക് ആരോ അമ്മക്ക്പ്പോ എന്തേലും ഒന്ന് വേടിക്കണൊങ്കി നമ്മളെല് എന്തെലും കാശ് വേണം അല്ലേ പിന്നെ പാടായിരിക്കും നമ്മളാഗ്രഹിക്കുന്ന വേടിക്കാനേ ണം ആ ഇപ്പഴും ചോയിക്കുമ്പ അവർക്കും കാര്യങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോ
വീടിന്റെ ഇതൊക്കെ കാണാം ആഹ് അത് തന്നെ അത് തന്നെ അപ്പ നമ്മളുടെ പരിശ്രമിക്കുക ചോദിക്കുന്നെ എങ്ങനാ അതുകൊണ്ട് നമ്മള് ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മക്ക് എന്തേലുമൊക്കെ ആ ആയിക്കോട്ട എന്നാ ശെരിട്ടാ ഓ ശെരി ശെരി